ആഹ് റെഡിയായോ
ആഹ് അപ്പോ ആഹ് റെഡി ആയി ഇപ്പോ പുത്തൂരാ കൊറച്ച് നേരത്തെ അടൂ ച്ചു നോക്കുമ്പോളില്ലേ റെഡി ആവണില്ല
ആഹ് അതിങ്ങനെ ട്രൈ ചെയ്താൽ മതി മുപ്പത് പ്രാവശ്യം വിളിക്കാനുള്ള ഓപ്ഷനാണ് അതൊന്നും പറയണ്ട എന്നാല് പിന്നെ എന്തൊക്കെയാ വിഷയമൊന്നുമില്ല ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു
ആഹ് അതെ പിന്നെ
പിന്നെന്തൊക്കെയാ വിശേഷൊക്കെ
നല്ല വിശേഷാണ് അങ്ങനെ പോണണ്ട് മോൻ ഉണർന്നോ
അവൻ ചെറുതായിട്ടൊന്ന് ഉണർന്ന് അപ്പോ ഇതങ്ങനെകിടത്തി വീണ്ടും ഉറങ്ങിപ്പോയി
ഉം നിങ്ങളെ വീട്ടത്തെ ഗസ്റ്റുകൾ പോയോ
ഓ അവര് ഉച്ചക്ക് വന്ന് എത്രയ ഒരു മണി ഒന്ന് ആഹ് ഒരു മണി പന്ത്രണ്ടേ മു മുക്കാല് ആയപ്പോത്തേക്ക് ഇവിടെ എത്തി
ആഹ്
സ്കൂട്ടിയിലാ വന്നെ അവര് അപ്പോ അങ്ങനെ വന്ന് വീട്ടില് വന്ന് ഭക്ഷണൊക്കെ തിന്ന് പിന്നെ വൈകുന്നേരം അഞ്ചരൊക്കെ ആയപ്പോ അഞ്ച് മണി ആയപ്പോ പോയി
ആഹ് അത് ശരി പിന്നെ മക്കളെക്കെ എവിടെ പോയി
മക്കളിതാ ഒരാ രണ്ടു പേരും ഉറങ്ങി ഒരാളിതാ ഇവിടെ ഇരിക്കണുണ്ട്
ആഹ് പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിന്റെ അടുത്തെ കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടോ
ആഹ് വീട് അവര് ഭയങ്കര സങ്കടായി പോയിന്ന് എന്നെ വിളിച്ചായിരുന്നു
ആഹ്
അപ്പോ ശനിയാഴ്ച്ച അല്ലേ ഞായറാഴച്ചയാണെങ്കി പിന്നെ നമുക്കൊരു കൈ നോക്കായിരുന്നു ശനിയാഴ്ച്ചയാവുമ്പോ ബുദ്ധിമുട്ടല്ലേ അത് വച്ചിട്ട് പിന്നെ പോയില്ലല്ലോ അപ്പോ അവര് പറഞ്ഞു ഭയങ്കര ഹ ഹ ഹ ഭയങ്കര ഇതായി പോയീന്ന് പറഞ്ഞൂന്ന്
ആഹ്
ഉം പിന്നെ നിങ്ങക്ക് അറിയാവുന്ന ചെറുക്കനാണോ അത്
ആഹ് ഞങ്ങൾ സ്കൂള് പഠിക്കുമ്പോക്കെ കണ്ട്ട്ട്ണ്ട് പിന്നെ കൊറച്ച് കണ്ണ് ഇങ്ങനെ
ആഹ് കൊച്ച് ആഹ് ആഹ് അപ്പോ സ് സ്കൂള് അപ്പോ അതിന് നല്ല പ്രായം ഇണ്ടോ
ഇല്ല ചെർതാണ് നമ്മളെക്കാളൊക്കെ ഏയ്ജ് കൊറവാണ്
ആണോ അത് ശരി അങ്ങനെ പിന്നെ ആപ്പ അങ്ങനെ അവര് ഇപ്പോ പോയി
അത് ശരി പിന്നെ
എന്താ അവര് വന്നപ്പോ പിന്നെ
ക്‌ ശ്രീകുട്ടിയൊന്നും വര്ലില്ലേ ഇപ്പൊ ഇങ്ങൾക്ക് കമ്മലൊക്കെ തര്ണേ
ഓ അവളിപ്പോ കൊട്ടിയൂര് അമ്പലത്ത് പോയിറ്റ്ണ്ട് അപ്പൊ ഒര് കമ്മല് വാങ്ങിച്ചിട്ട്ണ്ട് ന്ന് പർണുപിന്നെ വേറെ എന്തോ ഒരു സ സാധനം കൂട വാങ്ങിച്ച്ട്ട്ണ്ട് വീട്ട്ല്ണ്ട്
ഉ
അപ്പ ഇന്നാഅവള് കൊട്ടിയൂര്ന്ന് വന്നേ അവടെ കൊട്ടിയൂര് അമ്പലം ഉത്സവ അറിയോ വെള്ളത്തിലൊരു ഫോണിലൊക്കെ കണ്ട്ട്ട്ണ്ടോ
ആഹ്
ആഹ് അമ്പലത്തിലെ ഉത്സവം നടന്നൊണ്ടിരികയാണല്ലോ ഇപ്പോ അപ്പൊ പോയി വന്നപ്പോ കമ്മല് വാങ്ങിച്ചി ണ്ട്ന്ന് കമ്മലും വേറെ എന്തോ സാധനം ഇപ്പൊ പറഞ്ഞ അവ്ട്ന്ന് പ്പ ഞാപറഞ്ഞു എനിക്ക് നാള തന്നാ മതി ഇപ്പൊ സമയം ഒരുപാടായില്ലേ
അഹ് ശരി
ഇപ്പ സംസാരിച്ചിരിക്കാ സമയല്ല പിന്നെ കൊച്ച് ഭയങ്കര ഒറക്കം വന്ന്ട്ട്ള്ള
ആഹ് ആഹ്
ആഹ് അപ്പ അങ്ങന പോയി നാള തന്നാ മതീന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങി തരാർണ്ട് അവൾക്കും ഇത്ണ്ട് ഈ ഒര് ജോബ് ണ്ട് അപ്പൊ അവളിം വിളി അവളും വിളിക്കും എന്നെ എല്ലാരും ഈ പരിസരക്കാരന്നെ ഇപ്പൊ അങ്ങനെ വിളിയോ വിളി യന്നെ
അത് ശരി
അപ്പൊ അങ്ങനെ വിളിച്ച്
ഉം
നല്ല രസാണ്
ആഹ്
അവള് ഇനി ടീച്ചർ ട്രെയിനിങ്ങിന് പോണന്നൊക്കെ പറഞേര്ന്നു
ഏത് ഏതാ എട്ക്ക്ണ് ബിഎൽഡി എട്ക്കാ പറി
ആഹ് പക്ഷെങ്കില് ഡിയൽഡൊക്കെ എടുക്കണംന്ന്ണ്ടെങ്കി അതിന്ള്ള മെനക്കേടു ണ്ടല്ലോ
ആഹ് മെനക്കേട്ണ്ട് അത് പറഞ്ട്ട് കാര്യല്ലല്ലോ പഠിക്കുമ്പോ പിന്നെ ഏന്താലും നന്നായിറ്റ് നല്ലത് പഠിക്കണം
പക്ഷെങ്കിൽ ആ വീ ആ കു കുട്ടിക്ക് ഫാഷൻ ഡിസൈനിങ്ങും അങ്ങനെ ബ്യൂട്ടിഷനും അങ്ങനെ ക്കയാണ്ഇഷ്ടം
ആഹ് കുട്ടിനോട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാപറി ഗൾഫില് നല്ല അവസരങ്ങള്ണ്ട് ഇപ്പ മ്മളെ സിസ്റ്ററിംങ്ലോ ഇണ്ടല്ലോ ഓൾക്ക് അങ്ങൻത്തെരു ച്ചേൻസ് വന്ന് പിന്നെ അഞ്ച് പേര് കേറിപ്പോണം അപ്പൊ ഹസ്ബന്റിനൊക്കെ വയങ്കര വില്ലിങ്ങാണ് അപ്പ പാസ്പോട്ടൊക്ക ഇപ്പ റെഡിയാമ്പോ ഓൾക്ക് ഫാഷ ഫാഷൻ ഡിസൈനിങ്ങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും ഇണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ എന്താലും അങ്ങോട്ട് പ്പൂവാന്നുള്ള ആ ഒരു പ്രിപ്പറേഷൻല്ല ഇപ്പൊ
ആണോ അത് നല്ല വർത്താനാണ് അവരും സന്തോഷിക്കട്ടെല്ലെ കാരണം അവര് ഒരു പുച്ഛിപ്പെടുത്തി ത്തി ട്ടതിനെ
അതാണ് അത് ടീ റോ കാക്കി വെ പിചി രുമ്പ് പിടിക്കുംന്ന് പറഞ്ഞിക്ണഅതിന്റെ മദറില്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിട്ടിപ്പുണ്ട്. അപ്പോ ഇപ്പ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുന്നു ഇവിടുന്ന് അപ്പൊ ഇവിടെള്ള ഓരോ ഫീസ് ഉണ്ടാവലോ ഇന്ത്യന്ഓ ഫീസുകള് അപ്പൊ അവിടെ ഓലോ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കേരളത്തിലുള്ള ബ്രാഞ്ചസ് ഒന്ന് നോക്കീയിട്ട് അവിടെന്ന് ഒരു ഇന്റർവ്യൂക്ക് വിളിക്കും എന്നാണ് പറഞ്ഞിക്ക്ണ അപ്പൊ ഞാനതിന്റെഒക്കെ ഇങ്ങനെ വിട്ട് കൊടുക്കും. കും അവൾക്ക് ടൈം ഉണ്ടാവുമ്പോക്ക പഠിച്ചചോട്ടെ വിചാരിച്ചിട്ട് അപ്പൊ അഞ്ചു പേരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവരെ കയറ്റി വിട്ടു ൽ ഇപ്പൊ അവൾക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ഇനിയും അതുപോലെ തന്നെ കൊറേ കുട്ട്യാള ആവശ്യം ണ്ട് ന്നാ പറഞ്ഞിക്ക്ണ് നിലവില അങ്ങോട്ട്. പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്താണ് അ. പ്പൊ ഓള ഹസ്ബൻഡ് നിക്കണ അവിടെ തന്നെയാണിത്.
ആണോ?
ആഹ് ഹസ്ബൻഡിന്റെ എടുത്ത്ക്കന്നെ ഖത്തർല്. അപ്പ അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരംപ്പോക്ക്ണ്ട് ഞാൻ പറഞ്ഞു അവസരം വെറുതെ നഷ്ടപ്പെടുത്തണ്ട. ഓരക്കും ഇവര്ക്കൊക്കെ വാണ്ടി ജീവിച്ചിട്ടൊന്നും കാര്യം ഇണ്ടാവൂല്ല അതോണ്ടിട്ട്. എന്തായാലും പോകാനുള്ളത് നോക്കിക്കോന്ന് അപ്പൊ ഏകദേശം ഒക്കെ സെറ്റ് ആക്കാണ് അപ്പൊ ഇനി. പാസ്പോർട്ടില്ല അപ്പൊ അയിന് എഴുതി കൊടുക്കണം. അപ്പൊ പറഞ്ഞ് പെട്ടെന്ന് പാസ്പോർട്ടിന് കൊടു. ക്കണം ഹസ്ബൻഡറ് പറഞ്ഞു ന്ന് കൊടുത്താലല്ലേ. പിന്നെ ഇനി എമർജൻസി ആയിട്ട് ഇതുപലെ വേണംമ്ന്ന് പറിമ്പളക്ക വേഗം കേറി പോവാൻ പറ്റുള്ളൂന്ന്.
പാസ്പോർട്ട് ഓഫീസൊക്കെപ്പൊ കല്പറ്റന്ന ണ്ടല്ലോ.
ആ അത്ണ്ട്ന്ന് പറഞ്ഞ് അ എത്രയാവും എമൗണ്ട് ഒക്കെ ആവല്ലേ.
അങ്ങനെ വല്ല്യ എമൗണ്ട് ഒന്നും ആവൂല്ലല്ലോ നമ്മളൊന്നും എടുക്കുമ്പോ വലിയ പൈസയൊന്നും ആയിട്ടില്ലല്ലോ.
ആഹ് ഇന്റെ ഒരു സ്റ്റുഡന്റ് ണ്ട്. അപ്പ ആ കുട്ടീനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഏ തൗസൻഡ് ടു ഹഡ്രഡ് ആകും.
ആ അത്രക്കെ ആവും.
ഉം ഹ് അത്രേ ആവുള്ളു പറഞ്ഞ്. ന്നാലും ഇപ്പ എന്താ പാസ്പോർട്ട്ണ്ടെങ്കിലല്ലെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ ൻക്കും ഇട്ക്കണം. പ്പൊ ഇവിടെ ഭയങ്കര ഭയങ്കര മോട്ടീവാ. അങ്ങനെയൊക്കെ ഇണ്ട് അപ്പൊ.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
ആഹ്.
ഇവിടെ അടുത്താണ് ല്ലേ.
ആഹ്.
അവരുതാവുമ്പോ കൊച്ചിന ആരാ നോക്കാന്നൊന്നും അവര് ചോദിക്കുന്നില്ല.
ഇല്ല എങ്ങനെങ്കിലും. പോവണം. അപ്പോഴാണ് ഇത്രയും കൊറ്ച്ച് എഫേർട്ട് ആയിട്ടല്ലേ ഇവിടെ കഴിയുന്നത് അതിൽന്നകെ. ട്ടർഞ്ഞ് പോവാൻ പറ്റുള്ളു ന്നൊക്കാണ് അവരുടെ ഓണ്മ്മ പറയുന്നത്.
അപ്പൊ അവരെ ഏ വീട്ടില് കൊഴപ്പ.
ലേർന്നു. പിന്നെ ഞാൻ പർഞ്ഞ് പർഞ്ഞ് അതിനെ ഇന്ട്രസ്റ്റ് ആക്കി വിട്ടു. ആരാ നീ പോയ മക്കളെ നോക്കും ന്നക്ക പറഞ്ഞിട്ട് കൊറെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞു ഇങ്ങനെയ് നിൽക്കുന്ന ആൾക്കാർക്ക് പട്ച്ചോനായിട്ട് തരുന്ന ഒരവ. സരങ്ങളേര്ക്കും ഇങ്ങൾ എന്തിനാ അത് മൊടക്കാൻ നിക്കണത്. ഓളെ ഹസ്ബൻഡറ് വിളിച്ചിട്ടല്ലേ ഓള് പോയിക്കോട്ടെ. ഓളെ മക്കളല്ലേ അവിടെ നിന്നോളും. ഓര് അവിടെത്തന്നെ നിക്കുന്നുറഞ്ഞു പിന്നെ ഒരു വാ ഒരു ഓരവീട്ടില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു വോഷിംഗ് മെഷീൻ്റെ ഒരു കൊറവാണ് അപ്പം അത് വേടിച്ചിട്ടാല്. അവൾക്ക് അവിടന്നന്നെ മന്ത്ലി അയിന്റെ പേയ്മെന്റ് അടക്കും ചെയ്യാലോ. അപ്പൊ അവരുടെ മദറിൽലൊക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോന്നൊക്കെസെറ്റാക്കി. മദറില്ലോനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം സെറ്റായേൻറ്റേശേഷം അയിനോട് പറയും ഇങ്ങനെ ഒരു അവസരോണ്ട് ഇപ്പ ഇത്രയും ഇത്രയും പൈസ. വീട് വെച്ചതിലൊക്കെ കടല്ലേ അപ്പ അതൊക്കെ വീട്ടണെങ്കില് ഇതൊരു വല്ല്യ ഉപകാരയാരിക്കും. കുട്ടികളൊക്കെ അവരവരെ കാര്യങ്ങള് ചെയ്യാനായതല്ലേ അവരുടെ ഒരു നൈബറുണ്ട് അവർക്ക് രണ്ടു വയസ്സായ കു. ട്ടീനെ ഇട്ടിട്ടാണ് ഇസ്രായീല്ക്ക് ഇപ്പൊ പോയിക്കണ് അപ്പൊ അവിടെ പോയിട്ട് അവർക്ക്. സുഖാണ് പക്ഷേ അവിടെ മുസ്ലിംസിനെ അക്സെപ്റ്റ് ചെയ്യൂല്ലല്ലോ. അ അവിടത്തെ കൺട്രീസില് അങ്ങനെ ഒരു സിസ്റ്റപ്പെണ്ടവിടെ. അതുകൊണ്ട് അവളെ അങ്ങോട്ടുകൊണ്ടാകാൻ പറ്റൂലാ അതോണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ആ താത്താനെ കൊണ്ടോണം. പാവാണൊന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി. ഇങ്ങനെ പറയണൊണ്ട്ന്ന് അയിന്റെ ഹസ്ബൻറ്റും അളിയനും ഭയങ്കരഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയോള്ളതൊക്കെയാണ് ഇപ്പൊ നി ക്കുപോക്കങ്ങൾ പോണ് അപ്പൊ അയിന്റെ ഓൺമദർ പറയുന്നുണ്ട് ആ ഭയങ്കര ഇതാക്കണ്ട് അങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പം ഞാൻ അങ്ങനെയൊരു സഡെൻലി ഒരു ചെറിയൊരു സ്മോൾ ഒരുഡോസ് കൊടുത്തിട്ടുണ്ട് നീ ആദ്യംപോ ഈആദ്യം പോയി ആരേലും ഒരാളവിടെപോയ് സെറ്റായാലോ നമുക്കയിന്റെ പൊറകാലെ നമ്മുക്കൊക്കെ എന്തേലും അവസരങ്ങളുണ്ട് എന്നെങ്കില് വരാനും അറിയാനും ഒക്കെ പറ്റുള്ളൂ ഈ ആദ്യം പോ ഞാനും അന്റെ കൂടെതന്നെവരാം എനിക്കും ഒരു പാസ്പോർട്ട് എടുക്ക് ക്കണം അതങ്ങനെ ഡൗണായി
ഹ
അപ്പൊ ഞാൻപറഞ്ഞു അങ്ങനെപറഞ്ഞപ്പം എന്നാലും നിപോകാൻ നിന്നോ പോവാൻ നോക്കിക്കോ ഇനിപ്പം അന്റെകൂടെ ഇന്റവൂവിന് എവിടെ വരണെങ്കിലും ഞാൻ വരാം നിന്റെ സൈഡ് എന്തുചെയ്തു തന്നേലും ഞാൻ ചെയ്തുതരാന്നൊക്കെ ഞാൻ പറഞ്ഞു
ഉം
അതങ്ങനെ ഹെല്പ്ഫുള്ളാവും
അത് നിങ്ങളോട് ഹെൽപ്പ്ഫുള്ളാണല്ലോ
അത് നല്ല ഹെല്പ്ഫുള്ളാണ് അതിപ്പോ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ആ അത് സ്റ്റിച്ച് ചെയ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ മോൾടെ സ്കൂളില്ലേ യൂണിഫോം കിട്ടിയപ്പോ രണ്ട് സെറ്റ് റ്റൊണ്ട് അപ്പ അതൊക്കെ അതന്നെ സ്റ്റിച്ച്ചെയ്തു തരാന്നും അയിനൊന്നും എമൗണ്ടൊന്നും വേണ്ടാന്നും അങ്ങനെയൊക്കെയത് പറയണൊണ്ട് എപ്പോഴും എമൗണ്ട് വേണ്ടാന്ന് തന്നെയത് പറയുക ഞമ്മൾക്കൊണ്ടായിരുന്നല്ലോ ഒരു ആന്റി എമൗണ്ട് വേണ്ടാന്നൊന്നും പറയില്ലല്ലോ അപ്പ അങ്ങനെതന്നെയത് പറയാ പക്ഷെ അതെ ഞാനത് ഇങ്ങനെ ചെയ്യ് ചെയ്യ് ആലോചിക്കുവേ അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെയെമൗണ്ട് വേണ്ടാന്നു പറഞ്ഞിക്കണു അപ്പൊ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് എന്നാലും എന്തേലൊക്കെ കൊടുക്കണം അയിനിങ്ങനെ കാലുവേദനയൊക്കെയൊള്ളതല്ലേ പ്പ എന്തേലൊക്കെയൊരു മരുന്നുമേടിച്ചോട്ടെ അപ്പൊ എന്തായാലൂന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അന്നനെ കൊണ്ടുപോയിച്ച് അതൊരു ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിന് ഒരു അഞ്ഞൂറ് ഉപ്യേന്റെ മുകളിലേക്കൊക്കെ ഉള്ള പൈസക്ക് ആ കുട്ടി ഇതുവാങ്ങി ചെടിചട്ടി വാങ്ങി അങ്ങനെ നിക്കണ ചെടികണ്ടിക്കണോ ഒരു പച്ചകളറ് വെള്ളതുമ്മേ ചെടിമാരിതന്നെയുണ്ടാവും എപ്പളും നേച്ചുറൽ പോലെണ്ടാവും ആ പ്ലാസ്റ്റിക്കിന്റേ ഉം ആ ചെടിവാങ്ങി
നമ്മടെ ന്നാ പിന്നെ പിന്നെ വിളിക്കാലേ ശരി ക ന്നാ കട്ടാക്കിക്കോളി
ആഹ്
ഒരു തെരക്ക്ണ്ട്
ആയിക്കോട്ടെ